ഹലോ
അത് എന്ത പരിവാടി എന്താപ്പന്ന് പ്പോ ഇന്ന്പൊ തിളാഴ്ചക്കായിട്ടെന്താ പരിവാടി വെറ്തെ ങ്ങനെ നിക്കാണോ വീട്ട്ല്.
എന്താ വെറ്തെങ്ങനെരിക്കാണ് വീട്ടിലല്ല പൊർത്താണ്ള്ളത്. എന്താ അന്റെ വർത്താനം?
അതെ അത് പർഞ്ഞപ്പളാ ഞാനിങ്ങനെ നല്ല ഒറക്ക്ണ്ട് ഇപ്പെന്ത് കാത്തമക്ക് ഈ ലോകകപ്പ്ക്കെ ടൈംമായൊണ്ടേ രാത്രിം രാവിലില്ലാതെ ടൈംമ് ഫുൾ ടൈമരും ഈ കളിന്റെ തെര്ക്ക അപ്പൊ ഇന്ന് പ്പോ രാത്രി നോക്കാണ് ഇന്ന്പ്പോ അർജന്റീന് ന് ന്ന്ന്റെ ഒരു മാച്ച കള്യട്ക്കാണ്. ഞാന്പ്പോ രാത്രി പ ഒരു ഒ മ്പതരക്ക് കള്യൊട്ങ്ങ്യാ ഒരു പന്ത്രണ്ടര മൂന്നര അഞ്ചര ആറരൊക്കെ കള്യാ. അപ്പോ തീരെ ഓർക്ക്ട്ട്ണ്ല്ല്യ പ്പോ ഒന്ന് ഓർക്ക്ങ്ങനെ ഒന്നൊറങ്ങാ വേണ്ടിങ്ങനെ പോവായിര്ന്നു വയങ്കര ഓർക്ക്ണ്ട് അതാണ്പ്പം നിങ്ങളെന്താ വേൾഡ് കപ്പ് കാണല്ണ്ടോ ഈ ലോകകപ്പ് കാണല്ണ്ടോ ങ്ങള്?
ആഹ് ണ്ട് വേൾഡ് കപ്പ് കാണൽണ്ട് ഞാനത്പോലെ അർജന്റീനന്റെ ഒരാരാധകനാണ്. അന്നത്തെ പോലെ ഇന്ന് രാത്രി അർജന്റീനന്റെ കളി കാണാന്ന്ള്ളൊരു പ്ലാ ഇതിലാണ്ള്ളത്. ഞാനയ്നെൻസ് തെയ്യാറാ മൻസ്സ് സൊക്കെ തയ്യാറാക്കി വെച്ക്ക്ണ് ഇപ്പൊ ഞാന് ത്പോലെ ഇൻക്ക് ചെറ്യേ ക്ഷീണങ്ങളൊക്കെ ണ്ട്. ഞാനങ്ങനെ എല്ലാ രാജ്യങ്ങൾടെ കള്യൊന്നും കാണാറില്ല. എല്ലാ മത്സരം ന്താണ് കാണാറില്ല. എനിക്കിഷ്ടപ്പെട്ട ഏഹ് ചെല ഏഹ് രാജ്യങ്ങൾടെ കളികള് മാത്രാണ് കാണാറ്ള്ളത്. പിന്നെ ഇങ്ങള് പർഞ്ഞ പോലെ തന്നെ പോ എല്ലാരും ലോകകപ്പിന്റെ ഒരു ചൂടിലാണ്ള്ളത്. പിന്നെ അമ്മള് ങ്ങനെ നോക്കുമ്പോ മറ്റു രാജ്യങ്ങളെക്കാട്ടില് അമ്മളെ നാട്ടില് അമ്മളെ കേരളത്തില് ഒരു ആരാധന അല്ലെങ്കി നല്ലൊരാരാധന മൂത്തൊര് ഒരു സാഹചര്യാണ് അമ്മക്ക് കാണാൻ കയ്ണത്. മറ്റു രാജ്യങ്ങളിലൊന്നും കാണാതത്ര രൂപത്തില്ള്ള നമ്മടെ ഫ്ലക്സ്കള് അങ്ങൻത്തൊരോ ആരാ ഓരോ പ്രകടനങ്ങളാണ് അമ്മളെ നാട്ടിൽ കാണുന്നത് ല്ലെ. എന്താ അയ്നെ പറ്റി നിങ്ങളഭിപ്രായന്താ. ഹലോ ഹലോ ഹലോ